ഹലോ
ആഹ് കേക്കാവോട
ആഹ് കേക്കുന്നുണ്ട്
എന്തോടുക്കുവായിരുന്ന്
ഓരോരോ പണിയായിരുന്നു നമുക്ക് ഉം ഉച്ചക്കൽത്തെ ഫുഡ്‌ ഒക്കെ ആയോ കഴിച്ചോ
ആ ഇവിടെ ഫുഡൊക്കെ ആയി രാവിലെ ആകും
ആഹ് ശരി എന്റാക്കാം അവിടെ ആയിന് കഴിച്ചിട്ടില്ല ഉം
എന്താ സ്പെഷ്യൽ ആ ഇവിടെ മീനാ അവിടെയോ
ആ ഇവിടേം മീനുണ്ട് കാരുപ്പേരി പിന്നെ ഉം കറി മുതിര കറിയുണ്ട്
ആഹ് മുതിര മുതിരാന്ന് പറഞ്ഞാ എന്താ
മുതിര നമ്മള് ചെറുപയറ് വമ്പയറ് അങ്ങനെ പോലത്തെ ഇതാണ്
ഓ ആ എനിക്ക് ഇവിടെ അങ്ങനെ പറയാറില്ല
ആഹ് പരിപ്പ് പയർവർഗ്ഗങ്ങളാണ്
ആ ആഹ്
മുതിര ആഹ് ഓക്കെ പിന്നെ ആ ഈ മുതിരാന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പരിപ്പൊക്കെ അറിയാം
അത് നല്ല രസാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാല് കറി ആഹ് മുതിരാന്നാണ് പേര് നിങ്ങള് നിങ്ങടെ നാട്ടിലുണ്ടാവില്ലാരിക്കും
പിന്നെ വേ റെന്തോ ഉണ്ട്?
ഉം പിന്നെ നിങ്ങള് എന്തൊക്കെ?
ഇവ് കറി മീൻ കിട്ടിയായിരുന്നേ രാവിലെയേ മീൻകാര് വന്നായിരുന്ന് ഉം ആ അത് മീൻ കറിയും വെച്ച് പിന്നെ കൊറച്ച് മീൻ വറുത്തു.
ആഹ് ഇവിടെയും മീന് ഫ്രൈ ചെയ്ക്കുന്നു ഉം
പിന്നെ സാമ്പാറ് അങ്ങനെ കുറച്ച് ആ ഞങ്ങള് ഉം വെച്ച് എല്ലാം കൂടിട്ടേ അങ്ങ് സാ ആ സാമ്പാർ പോലെ വെ
റൊന്നും വേണ്ടല്ലേ.
ആ സാ മീനും സാമ്പാറും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ വേറൊന്നും വെയ് ക്കണ്ട ഇങ്ങനെ ഇവിടങ്ങനെ തോരൻ ആ ഉപ്പേരി അങ്ങനത്തെ ഇതൊന്നും വേണ്ട.
ആ അത് ശരി
ആഹ ഇവിടെ കൂടുതലും മീന്
മീന ഉണ്ടായ മതി ലെ ഇവടെ മക്കൾക്ക് മുട്ട ആ മുട്ടണ്ടായാൽ മതി
ആഹ
കറിയൊന്നും പാടില്ല പച്ചക്കറിയൊന്നും പച്ചക്കറി നല്ല സാ ഇതല്ലേ സാധനങ്ങളെ അത് കൈക്കൂല
കുഞ്ഞിലെ തൊട്ടേ പച്ചക്കറിയൊക്കെ കൂട്ടി പഠിപ്പിക്കണം കൊറച്ച് വലതാവുമ്പോ ഉം കഴിക്കത്തില്ല
ആഹ
എന്ത്യേ കുഞ്ഞുങ്ങള് സ്കൂളി പോയോ
ആ സ്കൂള്ക്കേ പോയി പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അത് ഭയങ്കര മടിയാണ് ഭയങ്കര മടിയപർഞാല് ഭയങ്കര എന്താച്ചാൽ എൽ കെ ജി ആണ് ചേർത്തെ അപ്പൊ അവൾക്ക് ഇപ്പൊ കരഞ്ഞി ട്ട പോയത്
ആ രണ്ട് മൂന്നു ദിവസം കഴിയുമ്പോ ശെരിയാവും
ആ ശെരി ആ കുറച്ച് ദിവസം ശരി അപ്പൊ എല്ലാരും അങ്ങനെ പറയും ഒരു മാസ പിന്നെ ശെരി ഒരു മാസാവുമ്പോ മക്കള് മകള് ഇങ്ങനെ മെലിഞ്ഞിന്നിട്ട് കരഞ്ഞിട്ടേ ഉം ഏതായാലും അങ്ങനെ ശെരിയാവട്ടെ ഞാൻ പറയാ ഏതായാലും നിർബന്ധല്ല അത്യാവശ്യ കാര്യല്ലേ നഴ്സറി ഒക്കെ പറഞ്ഞാനി ഇപ്പൊത്തെ കാലഘട്ടത്തില് നേഴ്‌സറിക്ക് പോകാതെ പഠിപ്പിക്കാൻ കയൂല്ലല്ലോ
അതേ അതേ അതും അല്ല ഇച്ചിരി കൂടെ വല്യതാവ ആ ആയിട്ട് എത്ര വയസായി കുഞ്ഞിന്
നാല് വയസ്സ്
ആ നാലുവയസായല്ലോ അപ്പം പിന്നെ വിടാതിരിക്കാൻ പറ്റത്തില്ലാ
ആ അപ്പൊ അവന ഉപ്പ പറയും അഞ്ചാം വയസ്സില് ചേർത്യ മതി യെന് ന്ന് അതിന്നെ ഇപ്പൊക്കെ നമ്മുക്കൊക്കെ സങ്കടം തന്നെയാണ് പക്ഷെ മക്കളെ പിന്നെ പഠ കണ്ടേ
അതെ അതെ
ഈ പ്രായത്തിലാകുമ്പോ മക്കൾക്ക് നാല് വയസാകുമ്പോം മക്കൾക്ക് നല്ല നല്ല ബുദ്ധി വിവരൊക്കെ മനസ്സിൽ വെക്കുന്ന പ്രായാണ്
അതെ അതെ അങ്ങ് പോയി പോയി പഠിക്കട്ടെ ഇന്ന് ഇന്ന് നമ്മുടെ കൂടി ഇരുന്നാല്
ആ അതെ ആ എന്നോട് നിങ്ങള കൂടെ വെരി ങ്ങളെ കൂടെ വെരും മ് പ്പോ മ്മക്ക് നടന്ന് പോവാ ന്നൊക്കെ പറയും ഇവ്ട്ന്ന് കൊറച്ച് നട ക്കാനുണ്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാ ദിവസം ഈ മഴേ തോക്കാവുമമ്പോ നട ക്കാൻ കയ്യൂല്ലല്ലോ നമ്മക്ക്
ഉം അത
ബുദ്ധിമുട്ടാണല്ലോ അപ്പോ ആ
അങ്ങനെ ഒണ്ടല്ലേ
പിന്നെ വൈകുന്നേരത്തിന് എന്തും സ്പെഷ്യ ചെറിയ മക്കക്ക് വരുമ്പോ എതെങ്കിലും വാണോ
സ്പെഷ്യൽ വേണെന്നോ കുഞ്ഞുങ്ങക്ക്
ആ ഇങ്ങളമക്കക്ക്
ചിപ്സും അങ്ങനതെയൊക്കെ മതി അല്ലാതെ ഇങ്ങനെ കഴിക്കുന്ന കാര്യ അങ്ങനൊന്നും ഇല്ല ചിപ്സ് സംഭവങ്ങളൊക്കെ കഴിച്ചോളും ചോറ് കഴിപ്പ് കുറവാണ് പിന്നെ മീൻ വറുത്തത് ക്കെ ഉണ്ടെങ്കി ഒരു കുറച്ച് കയിക്കും
ആഹ് ചോറ് കഴിച്ചാല് ഉ നല്ലതാണല്ലേ മക്കൾക്ക്
അതെ അതെ ചോറും നമ്മള് വേറെ എന്തോ ആഹ് പക്ഷെ എങ്കി എനിക്ക് എനിക്ക് തോന്നുന്നുന്നതേ ഈ കുഞ്ഞിലെ തന്നെ ഒരുപാട് ചോറ് കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ച കഴിഞ്ഞാല് പിന്നെ ചോറില്ലാതെ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് പറ്റ റ്റുകേല എനിക്ക് ഒട്ടും പറ്റികെല്ലാ ചോറില്ലാതെ നമ്മള് കുഞ്ഞിലെ തൊട്ട് ചോറ് തിന്ന് തിന്ന് തിന്ന് ഇപ്പോ ചോറ് ആ ഇപ്പോ നമ്മള് വണ്ണം കുറക്കണോന്നൊക്കെ ഉണ്ട് പക്ഷെ ചോറ് തിന്നാതിരിക്കാൻ പറ്റ
ഉം ആർക്കും നമ്മള് വിശപ്പ് മാറ നമ്മക്ക് അത് കഴിക്കണം ആഹ്
മ്
ആ ഇല്ല നമുക്ക് നിറഞ്ഞന്ന് നമുക്ക് തോന്നില്ല
ആ അതെ അറിയാൻ പറ്റത്തില്ല വയറ് നിറഞ്ഞ ഇപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാലും കഴിച്ചാൽ നമുക്കൊരു തൃ തൃപ്തി ഇല്ല പക്ഷേ ചോറുണ്ണുവാണേ ആ ഒരു തൃപ്തി ഉള്ളത് കൊണ്ടേ ഉം
അതെ ചോറ് തിന്നാ നമ്മള് പിന്നെ തടി കുറക്കാന്ന് വിചാരിച്ച് നമ്മ ചപ്പാത്തിയൊക്കെ കഴിക്കുക്ഷെ നമ്മുക്ക് അര കഴിച്ചണം തോന്നില്ല നമ്മളെ വയറ് നിറഞ്ഞന്ന് നമുക്ക് തോന്നിലല്ലേ.
അതെ അതെ അതെ. ഉം. പിന്നെന്താ?
പിന്നെന്താണ് പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ?
യാത്രയൊക്കെ പോകാറുണ്ട് അവധിക്ക് പോയാരുന്നേ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന പിന്ന പോന്നില്ല
മഴയൊക്കെ ആയില്ലീനി ഇനി ഇടെ നിക്കട്ടല്ലേ
അതെ അതെ പിന്നെ ഏഹ് അവധിക്ക് എവിടാ പോയേ?
അവധിക്ക് അവിടെ ചെലേ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ
ആഹാ ഇപ്പൊ പഴയ പോലെ എങ്ങോട്ടൊന്നും പോവാൻ പറ്റത്തില്ലെന്നെ അസുഖങ്ങള് കൊണ്ട്
അസുഖങ്ങൾ കൊണ്ട് ഇതുവരെ ചു ചൂടായിരുന്നു. സൂര്യാഘാതോം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഇപ്പം മഴയാ ഇനീപ്പോ മഴക്കാലം വന്നു പനിയും ജലദോഷം, വയറ് വയറൽ പനിയൊക്കെ ഇണ്ടാവും മക്കക്ക്
അതെ അതെ അത് ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് പനിയായിരുന്നു. പനി പിടിച്ചിട്ട് ആ ഈ ഏഹ് വയ്യാതെ ആശുപത്രി കൊണ്ടോയട്ടെ
ആ
ഇപ്പഴും ആ പനി അങ്ങോട്ട് മാറുന്നി ല്ല അതായത് അസുഖം കൊറഞ്ഞു പക്ഷേങ്കി ക്ഷീണം മാറുന്നില്ല ഉം അങ്ങനൊരു കൊഴപ്പോണ്ട്
ആ
ആ അങ്ങനെ ആണ് ഇപ്പഴത്തെക്കെ ഒരു കാര്യം ആർക്കേലും ഒരാൾക്ക് വന്നാ മതി പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും വയ്യാഴകകളും ഉം
ഒരാക്ക് വന്നാല് വീട്ടില് അഞ്ചാളുണ്ടെങ്കി അഞ്ചാക്കും ഒണ്ടാവും
ആ അതെ ഇന്ന് ഒരുപാട് മീൻകാര് പോവുന്നൊണ്ട് രാവിലെയും പോയി മൂന്നാല് കൂട്ട
അ ശരി ഇവിടെ വരുന്ന സമയം അതന്നെയാണ് രണ്ട് മണി
ആ അതെ
ഞമ്മ നമ്മളൊക്ക ഇന്നലെ വാങ്ങി വെച്ചതായിരുന്നു
ആ അതെ അല്ല ഈ രണ്ടു മണിക്ക് കൊണ്ട് വന്നിട്ട് വൈകിട്ടത്തേക്ക്
വൈകിട്ട് വെക്കാ പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞാ മ്മക്ക് അതിനൊരു മടിയായിരിക്കും പിന്നെ നാളെ മ്മക്ക് ആ ഏറ്റ് എടുക്കാൻ പറ്റ്വോ കഴിയുള്ളൂ അതക്ക വശളക്കാൻ
പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങളൊക്കെ
പിന്നെ എന്തൊക്കെയൊണ്ട് കൃഷിയൊക്കെ ഇങ്ങന ചെയ്യുന്നുണ്ട വീട്ടില്
കൃഷി ഞങ്ങൾക്കിവിടെ സ്ഥലം ഒന്നുമില്ല കൃഷി ചെയ്യാനേ പിന്നെ പാറയും കൂടാ ഇവിടെ അപ്പം നമ്മൾ എന്ത നട്ടാലും അതിപ്പം ആ അതെ ഉണ്ടാവ ഇവിടെ റബറൊക്കെയാണ് കൂടുതലും പച്ചക്കറിയെക്ക നട്ടാ പെട്ടെന്ന് അങ്ങ് അഴുകി വല്ലാതായി പോം അതിന് നിക്കാനുള്ള ആ മണ്ണില്ല
ശരി
റബ്ബർ പിന്നെ എവിടെ നട്ടാലും വളരുവല്ലോ ങാം
തെങ്ങുംതൊക്കെണ്ടോ തേങ്ങക്കെ തേങ്ങേൻ കണ്ട
ആ ഞങ്ങക്ക് ഒരു തെങ്ങുണ്ട് ആ ഒരു തെങ്ങിന്റെ തേങ്ങായേ ഉള്ളു
നമ്മക്ക് കിട്ടൂലേ
ആ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും പിന്നെ നമ്മളില്ലാത്ത സമയത്ത്
പിന്നെ രാവിലെയൊക്കെ തേങ്ങ നമ്മക്ക് ആവശ്യാണ് ണ്ടാക്കാനേലും ദോശണ്ടാക്കാണെങ്കിലും ക്ക് നമ്ക്ക് തേങ്ങ നമക്ക് രാവിലെ നല്ല ആവശ്യാണല്ലോ
അതെ അതെ അങ്ങനെയൊണ്ട്
പിന്നെ ർക്കേലും പ്രഷറാ ഷുഗറാക്കൊണ്ടോ
യ്യോ ഷുഗറൊണ്ടാ അമ്മയ്ക്ക് ഷുഗറാ അപ്പം ആദ്യം തന്നെ ബുദ്ധിമുട്ടാ
ഇത് നല്ലവണ്ണം നമ്മള് ഇതാവണല്ലേ കൺട്രോളെയ്യണല്ലേ.
ആഹ് അതെ അതെ.
ആഹ് ആഹ്.
അതെ അതെ നമ്മള് ഷുഗറ് വരുത്താതിരിക്കാൻ മാക്സിമം നോക്കണം.
ആഹ്.
വന്ന് കഴിഞ്ഞ്
വന്ന് കഴിഞ്ഞാ പിന്നെ മരുന്ന്‌ എന്തോ ച്ചേ മാറൂള്ളു
ഉം ഈ ഇന്സുലിന്ന് പറയുന്നോര് സാനം ഉണ്ട് അതൊക്കെ എടുക്കാൻ തുടങ്ങിയാ പിന്നെ മരണം വരെ ആ അത് തന്നെ ഉം
അതുപോലെ അസുഖം ഒന്നും തരാ അ നമ്മളെ ഭക്ഷണ രീതിയെന്നാണ്. കാര്യായിട്ട്.
അങ്ങനേം ഒണ്ട് ഭക്ഷണരീതി. ഏ ശരിയാക്കണം ആദ്യം ന്നെ.
നമ്മള് നമ്മള് ഒരു പരിധിയിലേറെ എനിക്കും പറ്റില്ല
ആണോ അതെ
ഇനിയിപ്പോ ഉപ്പായാലും മൊളകായാലും പഞ്ചസാര ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്
ആഹ് അതെ അതെ എന്നാ ശെരിയേ പിന്നെ വിളിക്കാം ഉം